ആഹ് ആഹ് ആഹ് ആഹ് ഉം. മഴയുണ്ടായി ഇപ്പൊ മഴ പെയ്തിട്ടുണ്ട
ഓ ഇവിടെ മഴയൊന്നുല്ലപ്പ.
ഉം ഇപ്പൊ പെയ്ത്.
ഉം. ആ ഭാഗത്തുക്കൊക്കെ ഇന്നലെം മിനിഞ്ഞാനും ഒക്കെ നല്ല മഴയായിരുന്നു അത്യാവശ്യം മഴ ഉണ്ടന്ന് കേട്ടായിരുന്നു.
ആ ഈ ഭാഗത്ത് മഴണ്ടായിട്ടുണ്ട്. റെഡ് അലേർട്ട് ഉള്ളതോണ്ട് ആ ഏ സ്കൂളിനെല്ലാം അവധിയായിരുന്നു.
ഓ.
വേറെന്താ?
വേറെ എന്നാപ്പാ. അങ്ങനെ പോകുന്ന് പ്രത്യേകിച്ചൊന്നൂല്ല ഓ ആ
അതെയാ ബേക്കറിയാ
ആ ബേക്ക
ഉം പിന്നെന്താ വിശേഷം
പിന്നെ എന്നാ വിശേഷം ഓ
കല്ലൊണ്ടിന്നില്ലെ അടുത്ത്.
കേട്ടില്ല
കല്യാണോന്നില്ലേ
അടുത്ത ഇരുപത്തിയെട്ടാംതി ഒര് കല്ല്യാണം ഉണ്ട്.
അതെയാ മഴയ
ഈ മഴയത്തെ ഇപ്പൊ പിന്നെ വീട്ടിലൊന്നും കല്യാണ ഇല്ലല്ലോ ഇപ്പൊ ഫുള്ള് ഓഡിറ്റോറിയല്ലേ
ഓഡിറ്റോറിയത്തിലാ ആ പക്ഷെ നമ്മള് പോയി എത്തി കിട്ടാനൊരു പണിയാണല്ലൊ.
പണിയണം മ്
എനക്കിപ്പ ഈ പതിമൂന്ന് പതിനാലുണ്ട് ഒരു കല്യാണം.
ഓ
അടുത്ത ബന്ധം തന്നെയാന്ന്. അടുത്ത ബന്ധാണ് ക്ഷേ ബേബിനെല്ലവെച്ച് പോവണ്ടതോർ നിക്കുമ്പൊ ഒരുമടി ആ അ ആ ആ അപ്പം ചെറിയ മടിയും ഉണ്ട് പൊ ഉണ്ട് അഹ് മഴയായതോണ്ടാ വെയിലാണെങ്കി നമുക്ക് പ്രശ്നഇല്ലാലോ. ഉം മഴ വെയിലായാലേ പോവാനും വരാനൊന്നും വല്യ ബുദ്ധിമുട്ടില്ല. മഴ ആയതോണ്ട് ഒരു ബുദ്ധിമുട്ട്
ആ ഞാനും മുന്നേ ഒന്നും കല്യാണത്തിലൊന്നും അങ്ങനെ പോയില്ലായിരു പോവില്ലായിരുന്നു.
അ അതെന്താ
എനിക്ക്അങ്ങനെ കല്യാണത്തിന് എന്തെങ്കിലും പരിപാടിക്കൊന്നും പോവുന്നതിന് വല്യതാൽപര്യല്ലാത്ത ആളാ പ്പൊ കൊച്ചായപ്പോ ഇനിപ്പ നമ്മളെപോലിം കൊച്ചിനാവാൻ പറ്റില്ലല്ലോന്ന് ഓർത്തിട്ട് പോവുന്നതാ
ഓ അതു ശരി പൊറത്ത് കറങ്ങാനല്ലപോവോ
അതിനൊക്കെ പോവും. അത് പിന്നെ ആഴ്ചയില് ആഴ്ചയില് പോവും.
ഞായറാഴ്ചകളിൽ അല്ലേ ഉം അടുത്ത് നല്ല സ്ഥലെല്ലണ്ടോ കാണാപറ്റ്യേ
ഓ ണ്ട് ണ്ട് ണ്ട് പിള്ളേർക്ക പാർ ക്കൊക്കെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെണ്ട്.
ഉണ്ട് അത് ശരി ആ പിള്ളേർക്ക് മെയിൻ അതെന്നെയാന്നല്ലോ ഇഷ് ഷ്ടം പാർക്കെല്ലാം ഉം ഉം
പിന്നെ നമ്മൾ അധികായിട്ട് പോവ ബീച്ച് ബീ ബീച്ചില് പിന്നെ എപ്പഴും പോവും ഇപ്പൊ ഇവള് ഉണ്ടായേനുശേഷം അങ്ങനെ പോയില്ല അല്ലെങ്കി എപ്പ പ്പഴും എന്നെ എല്ലാരും കടലാമേന്ന് വിളിച്ചായിരുന്നു എപ്പഴും കടല്
ആ
ബീച്ചിൽ പോയിരുന്നോണ്ടോ
അതന്നെ ഇഹ് ഹ്ഹ് കുട്ടേക്ക് പാർക്ക്ന്ന് വെച്ചാ ഭയങ്കര ജീവനായിരിക്കും.
ആഹ്
ഉം പാർക്ക്പോവാനും കളി
നമ്മളെ അടുത്തന്നെ ഉണ്ട് നടന്നു പോയാ മതി.
മതിയല്ലൊ അത് ശരി ഉം അപ്പൊ പിന്നെ കാത്ത് നിക്കാലോ വൈകുന്നേരങ്ങളിൽ എല്ലാം പോവാൻ പറ്റുല്ലോ.
എല്ലാ പാർക്കിലും നമ്മള് ഏ ടിക്കറ്റ് എടുത്താലും എല്ലാരുംകയറാനുള്ള പൈസ വേറെ കൊടുക്കേണ്ടി വരും അവിടെ ഇതില അങ്ങനെ ഇല്ല നമ്മളാ എൻട്രി ഫീസ് ഒരു നൂറ് രൂപയാ പിന്നെ നമുക്ക് ഇഷ്ടള്ളയില് കേറി ചാടി മറിഞ്ഞു പോരാ ആ അല്ലെങ്കിൽ നമ്മള് പിള്ളേരെയും കൊണ്ട് പോകുമ്പോ ഇപ്പൊ എല്ലായിലും കെയറണങ്കിലും അമ്പത് രൂപ മുപ്പത് രൂപ വെച്ച്
ആ വേറെ കൊടുക്കണോ എൻട്രി അല്ലാണ്ട് ഉം മ്ഹ് ഉം പിന്നെന്താ
വേറെന്താ അതൊ അതൊക്കെ തന്നെല്ലരു രസംള്ളത്
അതെ മ്ഹി ഹി ഹ് പൊറത്തെല്ലാം പോകുമ്പോ അല്ലേ ശരിക്കും ഒരു മനസ്സെല്ലാം ഒര്
ആ ഒരുതാവുന്നേ
വീട്ടിലെന്നെ ഇരുന്ന് മുഷ്പുടിക്കുമ്പം അങ്ങനെ പുറത്തു പോകുന്നത് നല്ലൊരു രസ് ള്ള പരിപാടിയ മ്ഹ് ഹും ഹും
അടുത്തടുത്തു വീടുകളൊക്കെ ഉണ്ടോ
ആ അടുത്ത് ഇഷ്ടം പോലെ വീടുണ്ട് ഇതൊരു എന്താ പറയാ വല്യൊരു ഗ്രൗണ്ട് പോലെയാ
ഓ
അപ്പ അതിന് അയിന്റെ ഉള്ളില് ഓരോ നാളെ ഇപ്പം വീട് വെച്ചോണ്ടിരിക്കുന്നു അന്റെല്ലാം വീട് പോ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഒരു നാലഞ്ച്പേര് വെക്കുന്നുണ്ട് പിന്നെ ഇത് ഇട്ട് ഇട്ടു ഇപ്പ താമസമുള്ള കുറേ വീടുകളുണ്ട്
ആഹ്
എല്ലാ കുടുംബക്കാരന്നെയാന്നെ
ആഹ്
ആ ഇവിടെ ഹസ്ബന്റിന്റെ ഫാമിലി ഏ മൊത്തം
ഹ് കണ്ണൂർ ഭാഗത്ത് ക്ക് കല്യാണം കഴിക്കുമ്പോ വൈഫിന്റെ വീട്ടേക്ക് കൊണ്ടുവരാന്ന് കേട്ടിട്ടുണ്ട് അത്ശരിയാണോ
ആഹ് അത് ശെരിണ് ശെരിയാ ആഹ് ആഹ അങ്ങനെ തന്നെയാ
അഹ്
പിന്നെ ഞാനിപ്പം വീട് വെക്കുന്നതോണ്ട് ഇങ്ങോട്ട് വന്നതാ ആഹ്
അത് നല്ല കാര്യയാണോ നന്ന നല്ല ഇതാണോ നമ്മുക്ക്
ആ അതെ തീർച്ചയായിട്ടും നമ്മുക്ക് എവിടെ പോകണ്ട ആവശ്യല്ലാലോ നമ്മളെ വീട്ടിൽ തന്നെ
നമ്മുടെ വീട്ടിൽ തന്നെയാ
അതെന്നെ പിന്നെ നിങ്ങളെല്ലാം അങ്ങോട്ട് പോക്കായിരിക്കും അല്ലെ
അല്ല ഞങ്ങള് ഞാനെന്റെ വീട്ടിൽ തന്നെയാ
ഓ അത് ശെരി അങ്ങോട്ട് പോവണ്ടാ
പോവണം പക്ഷെ നമ്മള് ഇവിടെ സെറ്റിൽ ആായത് ഹസ്ബൻഡ ഇവിടെ തന്നെയാ ഹസ്ബൻഡിന്റെ വീട്ടില് നമ്മള അപ്പോഴലൊക്കെ പോയി വരും
വരും ഉം പിന്നെ നമുക്ക് ഈ മക്കള് സ്കൂളിലെല്ലാം ചേർത്തിക്കനാ പിന്നെ പോകുന്നതിനെല്ലാം ഒരു ലിമിറ്റ് ഉണ്ടല്ലോ
ആഹ അല്ല നമ്മള് ഇവിടെ സെറ്റായി
ആഹ അത് ശരി എല്ലാ ഇപ്പ ഇവിടെ അവിടെ സെ റ്റായിട്ടുണ്ടെങ്കിൽ നിങ്ങക്ക് ഇനി ഹസ്ബൻറിിന്റെ വീട്ടിലെല്ലാം പോവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കുേ സ്കൂൾ എല്ലാം നോക്കും ക്കണ്ടേ
അല്ലെങ്കിലും നമ്മ ഹസ്ബൻറിിന്റെ വീട് ഇടുക്കിയാ
ഓ അത് ശരി ആ....
ലോങ്ങ
ആഹ ആഹ ആഹ ഞാനല്ല ഇപ്പ മക്കള ഇവിടെ ചേർത്തിയത് കൊണ്ട് പോകുന്നതിന് ഒരു അവധിയെല്ലാം കിട്ടിയാലേ പോവാൻ പറ്റും ഒന്നിക്കല ഓണത്തിന്റെ അവധി വരണം
ഇപ്പൊ പിന്നെ എല്ലാരും അത് വരണം എന്താണ് ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനെ ആശ്രയിച്ചു കൊണ്ടിരിക്കുക കാരണം മദ്രസെ സ്കൂൾ ഒന്ന് കിട്ടുന്നവാരണേ
ആഹ അത് ശരി ആഹ ആഹ് ആഹ് ഉം ശ എന്ന വേറെ എന്താ ആൊക്കെ ചോറുണ്ടോ നമുക്കന്നെ എന്തെങ്കിലും ഭക്ഷണംെല്ലാം ഉണ്ടാക്കണം ആയിട്ടില്ല
ഓ ആ
ഉം
എന്താ രാത്രി
ആ രാത്രി എന്തെങ്കിലും പൂരിയാ ചപ്പാത്തിയാ പത്തല ദോശയാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കും
അങ്ങനന്ന അങ്ങനെ ഓ ഇപ്പല്ല ഒത്തിരി പേരുണ്ടോ
എ ആഹ് വീട്ടിലുണ്ട് ഞാത്തൂമാറിലുണ്ട് ഞാത്തമാറല്ലേണ്ട ഉം
ഉം
പിന്ന വേറെന്താ
വേറെ ഞാ അങ്ങനെ പോകുന്നു പ്ര ആ പെരുന്നാളൊക്കെ അങ്ങനെ പെരുന്നാൾ വരുവോളാ എ പെരുന്നാൾ വരാാണ്ണ്ട് പരുന്നാൾ വന്നാൽ പിന്നെ കഷന്ന് പണിയൊക്കെ കഴിഞ്ി കടന്ന് ഉറങ്ങറേള്ളൂ
ആഹ പെരുന്നക്കെ എവിടയും പോവു ല
ഇല്ല എവിടെയും പോയില്ല
ഓ അത് ശെരി ആ ഹസ്ബൻറിിന്റെ വീട്ടിൽ ലോ ആയോണ്ട് അതും പോവാൻ പറ്റൂലല്ലാ
അല്ല അവര് പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്ന്ന് പറഞ്ഞു അപ്പ നമ്മൾ അത്രയും ലോങ്ങ് അങ്ങോട്ട പോേണ്ടന്ന് റത്ത് പിന്നെ പോയില്ല
ആഹ എന്നിട്ട് വന്നാ
അ
ആ് അല്ല അവര് വന്ന തന്നിട്ട്
ഇല്ല വന്നില്ല
ഹലോ ആ അത് ശെരി ആ ആ ആഹ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് റേഞ്ചിന്റെ ഇഷു ആയിരിക്കും പറഞ്ഞ പറഞ്ഞോ
ഇഷുണ്ടോ തോന്നുന്നു
ആഹ റേഞ്ച് രാത്രിയയില്ലേ രാത്രിയ റേഞ്ചിൽ ഇഷു വരും കുറവാ അ ശരി ആ ആ ആ മഴ കൂടി ആവുമ്പ നല്ല റേഞ്ച് ഇഷ്യൂ വരും ആ അപ്പം കോളിങ് എല്ലാം പൊറത്തന്ന് തന്നെയാ
ആഹ് ഞാനങ്ങനെ പുറത്തനിന്നരുന്നിട്ട് വിളിക്കാറ് ഇപ്പ പകല് കൊഴപ്പില്ല ഈ രാത്രി
രാത്രിയില ആഹ് ആഹ് ആഹ പിന്നെ എന്റെ പെരുന്നാളിന എന്താ ഫുഡ് ഉണ്ടാക്കിയാ
പെരുന്നാളന്ന ഇവിടെ പ ബിരിയാണി തന്നെയാ എന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവിടെ ബിരിയാണി തന്നെ
ഇഹ് ഏഹ് ഏഹ് മന്തി ഒന്നുല്ല
മന്തി ഒന്നു ഇല്ല പെരുന്നാളിന് ചിക്കൻ ബിരിയാണി അത് കഴിഞ്ഞിട്ട് വേറൊന്നും ഇല്ല
അതെയാ എല്ലാർക്കും ചിക്കൻ ബിരിയാണി ഇഷ്ടം മതിയല്ലേ അത ഓരോ ആൾ ഇഷ്ടല്ലല്ലേ
ആഹ് ഓരോരുത്തർ പോയ മന്തിനോട് വല്ല്യ മന്തിന്നല്ല ഇപ്പൊ പുതുതായിട്ട് നമ്മള് ഒത്തിരി ഫുഡുകളുണ്ട് ഷവർമ്മ ഷവായ അങ്ങനെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങ അങ്ങനെയുള്ള ഒന്നിനോണ്ടും താല്പര്യല്ല
ഓ അത് ശരി നിങ്ങൾക്ക് ഇഷ്ട അല്ലാ?
അല്ലാ
ഓ നമ്മൾക്കെല്ലാം ഭയങ്കര ജീവനാ
ആഹ ഞാനില്ല ഞാൻ പറയുന്നവരൊക്കെ പറയാ
ആഹ നമ്മൾക്കൊന്നും അതൊന്നും ഇല്ലാണ്ട് എന്താ പറയാ ഈ കഞ്ഞിയും ഇതും ചോറും എല്ലാം മ മടുത്ത്
ഹഹഹ അതുപോലെ നൂഡ്ഡ് ഇപ്പോ പിള്ളേര് നൂഡ്ഡ് നൂഡിൽസ് കഴിക്കും അങ്ങനത്തെ സ സാ
യ്യോ ഇപ്പോൾത്തെ കുട്ടികൾക്ക് അഞ്ച അഞ്ചു നേരം അത് വെച്ചുകൊടുത്താൽ അവരത് കഴിക്കും നമ്മക്ക് കൊപ്പ എടുത്താൽ അവർക്കത് പ്രശ്നംല്ല
ഞാൻ എന്നിട്ട് ഈ കഴിഞ്ഞ ദിവസം കൊച്ചിന് പറ്റുമോന്ന് അറിയാൻ വേണ്ടിട്ട് കവർ കൊണ്ടുവന്ന അവൾക്ക് ഇണ്ടാക്കി കൊടുത്തു അവൾക്ക് ഇഷ്ടായില്ല
മന്തിയാ
മന്തിയല്ല മന്തി കഴിക്കും പക്ഷെ മറ്റ് മറ്റുള്ളോരേ ആ ഒരു ഇത് താല്പര്യം താല്പര്യമില്ല അതിന്റെ അടുത്ത്
ആഹ് അല്ല ഇങ്ങളെന്താ ഉണ്ടാക്കി കൊടുത്തേ
നൂഡിൽസ് കൊടുന്നിട്ട് ഉണ്ടായി കൊടുക്കൽ
ആ അത് ശെരി ആ ആ ആ ഹഹഹ ഹ അപ്പോം നിങ്ങളാതേ പാരമ്പര്യം തന്നെ ഹസ്ബന്റ്നെ പോലെ ഇങ്ങളെ പോലെയല്ല പക്ഷെ അത്
നമ്മള് പുറ പുറത്തൊക്കെ പോകുമ്പോഴേ
ആഹ
കാര്യമായിട്ട് എല്ലാരും പുറത്തു പോകുന്നത് ഷവർമഴിക്കാനാവും
അത് ശരി നിങ്ങളെന്താ തിന്നാ
വല്ല ജ്യൂസോ
ഓ പഫ്സാ?
പഫ്സിനോടല്ല വേറെ വല്ല ജൂസോ ഒക്കെ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഇങ്ങനെ കഴിക്കു
കഴിക്കും ആ നമ്മള് പുറത്ത് പോയിക്കഴിഞ്ഞ മെയിനായിട്ട് എല്ലാരും തിന്നന്ന സാധനം അത് തന്നെ ഷവർമ്മ ഷവായി ചിക്കന് മറ്റേത് ആ കുട്ടിൾക്കെല്ലാം പിന്നെ അത് മതി
അത് മതി ഉം
വേറെന്താ എന്നാ പിന്നെ ആ ആഹ് എന്നാ പിന്നെ ശരി എന്നാ ഞാൻ വിളിക്ക പിന്നെ